ഹലോ
ആഹ് കേൾക്കണില്ലേ
കേക്കുന്നുണ്ടോ
ആഹ് എണ്ട് എന്താ വർത്താനം
ഉം നല്ല വർത്താനം
കേക്ക്ന്നില്ല ക്ലിയറായിട്ട്
കേക്കുന്നില്ലാ ഇപ്പളോ
ആഹ് കേക്കെണ്ട്
കുടിച്ചോ
ആഹ്
പിന്നെന്താ വർത്താനം
നല്ല ചോറൊക്കായോ?
ഏഹ്
ചോറൊക്കായോ?
ക്ലിയറൊന്നില്ല
കേക്കുന്നുണ്ടോ
ഒച്ച ക്ലിയർ ആവുന്നില്ല
ആണോ
ഉം
എടാ നിന്റെ മദീന മൈന അങ്ങനെ എന്തോ ഒരു കേള് ഓള് ഇതിലേക്ക് വരാനിരുന്നാണ് ആഹ് ആഹ് ഒച്ച കൊറേയെണ്ട് നജ്ല അന്റെ നമ്പറെന്താ
റേഞ്ച്ന്റെ എന്തെങ്കിലും പ്രശ്ന
എന്ത്‌?
റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നാണോ?
തിരിയുന്നില്ല ഇങ്ങക്ക് കേക്കുന്നില്ലേ
എന്നാല് ഇവിടെ
ഉം നിക്കങ്ങനെ കേക്കുന്നില്ല പറയുന്ന ക്ലിയർ ആവുന്നില്ല.
ആണ
എന്താ വിചാരി
എന്താ പരിപാടീന്ന്
പണിയൊക്കെ കഴിഞ്ഞിരിക്ക
ഇല്ല കൈഞ്ഞിട്ടില്ല ഒക്കെ തുടങ്ങണം. മഴ പെയ്തോണ്ട് അലക്കാനൊക്കെണ്ട്
ഉം ഇങ്ങോട്ടു മഴയൊന്നു ഇല്ല
മഴില്ലെ
ഉം ന്നാ പിന്നെങ്ങനെ
ആഹ്
എന്താണ്?
ആരൊക്കെ ണ്ട് വീട്ടില്
വീട്ടില് എല്ലരുണ്ട് ഉമ്മ പ്പാ ണ്ട് ബ്രദറുണ്ട്
ആഹ് പഠിക്ക്ണാളാണോ
ഞാ പഠിക്കാന് നിങ്ങളോ
ഉം മേരേജ് കഴിഞ്ഞതാ ആഹ്
ഒരു ഒമ്പത് ണ്ടിവരൂലേ
ല്ല
ഇന്ന് ക്ലാസ് ല്ല പ്ലസ് വൺ തുടങ്ങുന്നോണ്ട് ഞൾക്ക് ലീവാണ്
ആഹ് ആഹ് എഹ്
ഉച്ചക്കതെയ്ക്ക്ള്ള ഫുഡക്കെ ആയോ
ര ഓ
ഉം
യാത്രകള്ക്കെ പോകാറ്ണ്ടോ ടൂറൊക്കെയിട്ട്
ഉം പോവലുണ്ട് എപ്പഴേലും ടൈംട്ടുമ്പോ ക്കെ പോവും
ആഹ്
ങ്ങളോവലില്ലേ
ആഹ് ഞങ്ങള് പോവല്ണ്ട് ന്നാലും കുറവാണ് ഇടയ്ക്കൊക്കെ പോവും
ഇപ്പടുത്തെയിറ്റാറ്റം പോയീന
ഇപ്പൊ ഇപ്പടുത്തായിട് പോ ഇപ്പടത്ത് പോയിട്ടില്ല പ്പൊ ൻക്ക് പെരുന്നാൾനൊന്നും പോവാൻ കഴിഞ്ഞില ഞങ്ങള് പെരുന്നാളൊക്കെ ആവുമ്പോളാണ് പോവല് പിന്നെ ന്തെങ്കിലും ആവുമ്പോ അങ്ങനെ പോ തു കൊറേ ആയി പിന്നെ ഇപ്പട്ത് ഭക്ഷണ കഴിക്കോ
ആഹ് കഴിക്കും
ആഹ് ഇപ്പോ പോകല് ണ്ടാവില്ല
എപ്പോഴും പോകറില്ല ക്ലാസായൊണ്ട് ടൈംട്ടുമ്പോക്കെ പോകും
ആഹ് ക്കോ
ഏഹ്
മന്തിക്കെ കഴിക്കോ പുറത്ക്കെ പോയി ആഹ് ങ്ങനെ ഫാമില്യായിട്ടോ അതോ ഫ്രണ്ട്സായിട്ടോ
ഫാമിലി ആയിട്ടും പോകുന്നുണ്ട് ഫ്രണ്ട്സ് ആയിട്ടും പോകുന്നുണ്ട്
ആഹ്
ങ്ങളോവലുണ്ടോ
ആഹ് ഞങ്ങള് ഇവിടുന്ന് മക്കളും ഭർത്താവോക്കായിട്ട് ആണ് പോവാലുണ്ട് ഇടയ്ക് ഒക്കെ ഇങ്ങനെ പോവും അല്ലെങ്കിൽ എവിടെേലും പോയി വരുമ്പോളെക്കെ രാത്രി ഒക്കെ നേരം വെയകാണെന്നുണ്ടെങ്കി അങ്ങനെ ഭക്ഷണം കഴിച്ചോരും
ഉം ഇപ്പ വെർതിരിക്ക
ആഹ് പ്പോ ഇന്നലെ മഴൊക്കെ ആയതൊണ്ട് ഇനി പണിക്കെണ്ട് അപ്പൊ പിന്നെ എടുക്കണം അപ്പൊ ഒരു ഇതിലി ങ്ങനെ നിക്ക പൊറത്ത് മയപെയ്യണ് പോവാണ് ല്ല ങ്ങനെ രിക്കാന്ന് പണികളൊക്കെ കയിഞ്ഞ
വീട്ട്ത്തെ പണിയൊക്കെ കയ്ഞ് മ്മ് ബ്രദറ് വന്ന്- ഞാനയിന്റെ തിരക്കിലെയ്നി കൊറച്-
ആഹ് ബ്രദറപ്പന്താ പണിക്കോ അതോ പഠിക്കേ?
ബാംഗ്ലൂര് ജോബിനണ്ടായതെന്ന് ലീവിന് വന്ന്.
ആഹ് അപ്പ പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെണ്ടാവൂലേ പറയാനൊക്കെ ആഹ് എന്താ വീട്ന്റെട്ത്ത് പോയകളോ അങ്ങനെ എന്തേലും ണ്ടോ?
ഇന്റെ വീടിന്റെറട്ത്ത് അങ്ങനെയൊന്നുല്ല-
ഇല്ല ആഹ് വെള്ളൊക്കെ ണ്ടോ? ങ്ങക്ക് വെള്ളൊക്കെള്ള സ്ഥലാ-
അങ്ങനെ വെള്ളള്ള സ്ഥലംഒന്നുല്ല കുറച്ച്- കുന്നായിട്ടുള്ള ഉം.
വെള്ളത്തിനെന്തെലും ക്ഷാമണ്ടായിനോ?
ഏഹ്-
ആഹ്-
എന്താ?
വെള്ളത്തിലന് ബുദ്ധിമുട്ടിരുന്നോ ഇപ്പൊ ചൂടൊക്കെ ആയപ്പോ?
ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നുല്ല.
ആഹ് പിന്ന ആഹ് മഴങ്ങനെ പെയണണ്ട്ല്ലേ മഴ പെയ്തിട്ട് വാണ്ടേ ഉം.
കിണറുള്ളോണ്ട് കൊയപ്പില്ല
ആഹ്- എങ്ങനെ ചൂടുണ്ടായ്നോ ചൂടിപ്പോ ഭയങ്കര വെയിലും-
ഇന്ന്ട്ടങ്ങനെ ചൂടൊന്നൂല്ല മയിം കാറ്റൊക്കായിട്ട് തണ്പ്പന്നെ
ആഹ് ആഹ് മരങ്ങളൊക്കെള്ള സ്ഥലങ്ങളാണോ കൃഷിയൊക്കെ ണ്ടോ വീട്ടില്?
ഏഹ്-
കൃഷിക്കെന്തേലുണ്ടോ വീട്ടില്?
ആഹ് കൃഷിണ്ട് ചെയ്തോണ്ടണ്ട് ചെറ്ങ്ങനെ വെലങ്ങനൊന്നില്ല.
ആഹ് വീട്ട്ക്ക് ആവശ്യള്ളതൊക്കെണ്ടാവുല്ലേ?
ആഹ് വീട്ക്ക് ആശ്യള്ള കൊറച്ചൊക്കെണ്ട്.
ആഹ് വഴകള് ആ ഞങ്ങളെ വീട്ടികങ്ങനെ വായകളും പൂള പിന്നെ മൊളക്- ചേന അങ്ങനെയൊക്കെ ഞമ്മക്കാവശ്യള്ളതൊക്കെണ്ട്.
ഇങ്ങത്തൊക്കെന്നെ ഇവിട്ള്ളേ വേറെ ങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല.
ആഹ് പൊറത്ത്ക്ക് കൊടുക്കാതെമ്മളെ വീട്ട ആവശ്യള്ള സാധനങ്ങളൊക്കെങ്ങനെ അയൽവാസികൾകൊക്കെ ങ്ങനെ എന്തെങ്കിലൊക്കെണ്ടായാല്- ആഹ് അതിപിന്നെ അവിടുന്ന് ഇവിടുനൊക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത്തായതോണ്ട് എല്ലാർക്കുങ്ങനെ- അയൽവാസികളൊക്കെണ്ടോ?
ആഹ് ണ്ട് ഇവിടെ കുടുംബക്കാരന്നെ അയ ൽവാസ്യാള്.
അം ആഹ്- എങ്ങനെ മൂത്താപ്പ ഏളാപ്പങ്ങനെ അവരൊ ക്കെക്കാരല്ലേ?
ഉം ഉപ്പാന്റെ ഏട്ടന്മാര് ഏട്ടത്തിമാരി അങ്ങനെയുള്ളവര്.
ആഹ് ആഹ്- അപ്പൊ കുടുംബക്കാരെന്നെക്കാരം ങ്ങളെ വടിന്റെട്ത്തൊക്കെ കുട്ടികളൊക്കെ ണ്ടോ അവിടെ?
ആഹ് കുട്യാള് അപ്പറോം ഇപ്പറൊക്കെണ്ട് ഞങ്ങള വീട്ടിലില്ല.
ആഹ് ങ്ങള് രണ്ടു പേരാ
ഞങ്ങള് നാലു പേര് എനിക്കൊരു സിസ്റ്ററുണ്ട് ഒരു അനിയനുണ്ട്
ആഹ് സിസ്റ്റർനോ കുട്ടിയാള്ണ്ടോ എന്ത കല്ല്യാണം കഴിഞ്ഞിട്ടില്ല
കല്യാണം കഴിഞ്ഞന് കുട്ടികളായിട്ടില്ല വിശേഷായിട്ടുണ്ട്
ആഹ് ആഹ് അതിഥി വരാനുണ്ടല്ലേ
ഉം
ഉമ്മ ചെറിയ കുട്ടികളായോ പിന്നെയക്ക് ഭയങ്കര സന്തോഷേക്കാരം പിന്നെഓല്ല് വീരുന്ന് വരുന്നാനോ
ഉം നിങ്ങളെ വീട്ടിലുണ്ടോ കൊറെ കുട്ട്യാള്
ആഹ് എന്റെ വീട്ടില് ഇന്റെ താത്താക്ക് ഇതേപോലെ രണ്ടു പേരുണ്ട് അപ്പൊ ഏ മൂന്നാമത്തേത് ഗർഭിണിയാണ്
അഹ്
നക്കുണ്ട് ഒരാൾ വരാണ് പുതിയതിഥി പിന്നെരു അനിയന് എങ്ങനെ
വീട്ടീല് കൊറേ ആൾക്കാരുണ്ടോ
ഇല്ല ഇവിടെ ഞങ്ങൾ ഒറ്റക്ക് താമസിക്കുന്നത് സ്വന്തം വീടൊക്കെ ആയിട്ടുള്ളതാണ് അപ്പൊ എന്താ ഇക്കിണ്ട് പിന്നെ രണ്ട് കുട്ടികളാണ് ഇരട്ട കുട്ടികളാണ് പിന്നെ ഉമ്മ ഉണ്ട് ഉമ്മ ഇവിടെ ഏട്ടന്റെ വീട ഇവിടെ എടുത്തതന്നെയാണ് കുറച്ച് പോയാൽ മതി അപ്പ അവിടെ നിൽക്കും ഇവിടെ നിക്കും അങ്ങനെ ഉം പിന്നാ ന്താ ഞങ്ങൾക്ക് പൊന്തിനു അപ്പം പ്പം പൊടി കലക്കി ഉണ്ടാക്കുന്നതാണോപ്പം
ഉം
അവിടെ
ഇവിടെ പൊറോട്ടയും ചിക്കൻകറിയും
ആഹ് ഇപ്പഴത്തേക്ക് ഉണ്ടാക്കിയതാ അതോ
വാങ്ങിയതാണ് ബ്രദർ വരുമ്പോ വാങ്ങീട്ട് കൊണ്ടുവന്ന്
ആഹ് ആഹ്
ഉം
അ
ഉം
ഉം ഉച്ചകത്തേക്കുള്ള ഫുഡൊക്കെ ആയോ
ഉച്ചകേക്കുള്ളത് ആയിട്ടില്ല ആക്കണ അങ്ങണന്ന് വിചാരിച്ചണ്ട് പറഞ്ഞോണ്ടിണ്ടടെ ഇണ്ടാക്കാൻ അറിയുന്നില്ല നിങ്ങളത് എന്താകാൻ
ഉ എന്താ മറ്റേ മുതിര അല്ല മുതിര കറിയാണ്
ആഹ്
അത് കറിയുണ്ടക്കിന്ന് കോവയ്ക്ക ഉപ്പേരുണ്ട്
ഉം
വിടെണ്ട്
ഉം
മഴ ഉണ്ടോ
ഏഹ്
ഇന്നാൽ തെരി പറിയാ
ഉം
ഉം